കേക്കമോ
ആ
മ് ആ എനിക്കും കേക്കാം ചോറുണ്ടോ
ചോറയ്ച്ച ഇല്ല കഴിക്കണം നേരം വൈകിഎണീചെ
അതെയോ അല്ല ഞാൻ ഒർത്ത് ഇത്രയും താമസി ച്ചു ഓടെ കൊച്ചിന് ഫീഡ് ചെയ്യാനുള്ളതല്ലേ
ആ കൊച്ച് ഇന്നലെ കെടന്നത് മൂന്നരക്കാണ്
അപ്പൊ ഉറങ്ങിപ്പോയി രാവിലെ
അതന്നെ ഉമ്മ ആണെങ്കിൽ വിളിക്കാനുംനിന്നില്ല അങ്ങനെ ഞാൻ വിളിച്ചാ ചെലപ്പോ ഒറക്ക പിച്ചിൽ ചീ തൊറി
ആ അത് ശരിയാ ഞാനും പറയും താമസിച്ച രാത്രിയില് ഞാനിങ്ങനെ പ്രസവിച്ചെടുക്കുമ്പോം താമസിച്ച രാത്രി കിടക്കുന്നെങ്കി ഞാൻ ഉമ്മച്ചിട്ട് പറയും എന്നെ വിളിക്കല്ലേ ഉമ്മച്ചി നാല് മണിയാകുമ്പോഴത്തേക്കും തഹജ്ജുദ് നീക്കണം നമസ് ക്കാൻ വേണ്ടി എണീകുമ്പോഴത്തേക്കും ഉമ്മച്ചി കൊച്ചിനെ ഒരു പത്ത് മിനിറ്റ് നോക്കും ഞാൻ ഇതുവരെ ഉറങ്ങിയില്ല ഒന്ന് ഉറങ്ങട്ടെന്ന് പറ അവരെ വിളിക്കല്ല ഞാൻ രാത്രിൽ അവരെ വിളിക്കല അവര് ബുദ്ധിമുട്ടിക്കേണ്ടല്ലോന്ന് പറഞ് ഞാൻ തന്നെ നോക്കും എന്നിട്ട് രാത്രി വെളുപ്പാവുബം തഹജ്ജുദദിന് എണീറ്റ് വന്നിട്ട് നിസ്കാരം കഴിഞ്ഞിട്ടാ മുറിയിൽ വാതിലും തുറന്ന് നോക്കുമ്പോഴത്തേക്ക് ഞാൻ കൊച്ചിനായിട്ട് ഇരിക്കുവായിരിക്കും കൊച്ചി കൊച്ചിനെ ഒന്ന് നോക്ക് എനിക്ക് ച്ചൊന്നുറങ്ങട്ടെ ന്ന് പറയും ന്നിട്ട് അത്രയും നേരം ഉമ്മച്ചി ഓതിയും ക്കെ എല്ലാം കൊച്ചിനെ കയ്യെ വെച്ചൊണ്ടിരുന്ന് അത് കഴിഞ്ഞിട്ട് സുബഹി ബാങ്ക് കേക്കുമ്പോ വാപ്പ എണീറ്റ് വരുമ്പോ വാപ്പാട്ടെ കൊച്ചിനെ കൊടുത്തിട്ട് ഉമ്മ നിസ്‌കരിക്കാൻ നിൽ ട്ട് ഉമ്മാടെ നിസ്കാരം കഴിയുമ്പം വാപ്പ നിസ്കരിക്കും അങ്ങനെ ഉറക്കും എന്നി ട്ടഞ്ച് മണി അത്രയും നേരം ഉറങ്ങാതിരിക്കുന്ന പിള്ളേര് പിന്നെ ഉറങ്ങുവല്ലോ പകല് മൊത്തം കിടന്ന് ഒറക്കം. അതാ സഹി
അവള് ഉറങ്ങണതാണ്. ക്ഷെ ഇന്നലെ എന്തോ കൊ വയ്യായികേട്ണ്ടായി തോ തോന്ന്ണെ ഈ പിള്ളേർക്ക് രാത്രിയാവുമ്പേൺ ള്ളൊ
ആ അത് ശെരിയാ എന്താണോ ഒറങ്ങിയാലേ ഉള്ളൂ മക്കളും നന്നാവത്തുള്ളൂ. ആ മക്കളും നന്നാകും നമ്മളും നന്നാകത്തുള്ളൂ അല്ലെങ്കി എല്ലാരും ചോദിക്കും എന്താ പ്രസവിച്ചു കെടന്നിട്ട് നന്നാവാ ത്തേ. നന്നായി ഇല്ലല്ലോ. അപ്പൊ പിള്ളേര് വഴക്കാന്ന് പറഞ്ഞാലുവേ വണ്ണം വെ ക്കുന്ന കൂട്ടത്തി ലുള്ളയാണോ ആ ആ എങ്കീ പിന്നെ നല്ല ഈ വണ്ണം വെക്കേലല്ലോ ഞാൻ ഒത് ഒത്തിരി വണ്ണം വെക്കെല്ലെങ്കിലും
പണ്ട് വണ്ണം വെച്ചേർന്നെ പണ്ട് വണ്ണം വെച്ചേർന്നെ പിന്നെ അപ്പുറത്തെ വീട്ടിത് ഇത്ത വന്നിട്ട് പർഞ്ഞേ ഓ പറ ജ് തടി വെച്ചല്ലോ
ആ ആ ഹാ അങ്ങനെ പോയി
അന്ന് ആ സമയത്ത് ഇക്കാക്ക പൊറത്താർന്ന് അപ്പൊ കാ ക്കാ നമുക്കിങ്ങനെ തിന്നാനൊന്നും കിട്ടിയില്ല മിഠായി ബദാം കശുവണ്ടിപ്പ അങ്ങൻത്തെ സാനങ്ങളൊന്നും ഞ ഞാൻ അങ്ങനെ കഴിച്ചിട്ടൊന്നുല്ല അധികായിട്ട്
ആ ഇക്കാക്ക ഗൾഫിന്ന് കൊണ്ടരുമ്പോ നന്നായിരുന്നു തട്
ആ ആപ് ആപ് പ്പയെ ഇക്ക ക്കാ ക്കറിയ ഇങ്ങൻത്തെ ന്നണ പ്പ കൂട്ടാര്ത്തിമാരെ വാപ്പമാരൊക്കെ ഗൾഫ് ഈന്ന് വരുമ്പാ അവര് കൊണ്ടന്ന് തിന്നണ കാണുമ്പോ നമ്മങ്ങനെ കൊതിയിട്ടിരി
ആ തരൂല്ലേ ആ പിള്ളേരല്ലെങ്കിൽ വാ പ്പമാരൊക്കെ വരുമ്പോഴത്തേക്ക് ഇന്നാടി ഞാ എന്റെ വാപ്പ ഗൾഫിൽന്ന് വന്നെയാ നിന കുരിക്കട്ടെ കുറച്ച് മുട്ടായി നട്ട്സ് നമാക്ക് പിന്നെ ആ ഈത്തപ്പഴം
നീഗൾഫീ പോയി നട്ട് വേണം എനി ക്കെന്തെങ്കിലും തിന്നാനായിട്ട് ന്ന് അപ്പൊക്കാ അപ്പൊക്കാക്ക പോയി രണ്ടു മാസം കഴിഞ്ഞപ്പ മു പ്പത് കിലോ സാധനങ്ങള് കൊട് തയ്ച്ച് പ്പഇങ്ങനെ സാധനങ്ങള് അത് മൊത്തി ഇരുന്നിപ്പിന് ഞാൻ ഒരു മാസം കൊണ്ട് തിന്ന് തീർ
ആന്നേരപ്പ നല്ല അടിയും വെച്ചു
ആ അപ്പ അത്യാവശ്യം തടിയും വെച്ചു അതേപോലെ തന്നെ ആയിട്ടാ പറഞ്ഞപ്പ അതേപോലെ തനി ചുരികുത്
ആ അതെ ഈ സമയ നല്ലതാട്ടോ ബദാമും നട്ട്സും എല്ലാം കഴിക്കുന്നെ പാല് രാത്രിയില് പാല് പാല് കുടിക്കല്ലേ രാത്രിയില്
പാല് എടക്ക് കുടിക്കാറുള്ളൂ ഒരു പാലിന്റെ രൂ ചോഖ കൊണ്ട് ക്കെ എപ്പോഴും കുടിക്കുമ്പോ അങ്ങനെ ഇഷ്ടപ്പെടൂല
ആ രാത്രിയില് പാലിച്ചിരി നേരത്തെ കാച്ചി വെക്കന് ഉമ്മച്ചി ഉ ഉമ്മാട്ത്തു പറയണം തെളപ്പിച്ചു വെക്കാന് തെള തിളപ്പിച്ചച്ച് വെച്ചിട്ട് അഞ്ച് അല്ല ആറ് ത്തപഴം കുരു കളഞ്ഞിട്ട് അഞ്ച് ഞ്ചാറീത്തപ്പഴം അഞ്ചാറ് ആഹ് മെ നട്സ്
ആഹ്
ആ ബദാമ് ഇഷ്ടമാണെങ്കി ചിലർക്ക് വെള്ളത്തിലിട്ട് കുതിർത്ത ടേസ്റ്റ് ഇഷ്ടവാ ചിലർക്ക് എനിക്ക് ഇഷ് എനിക്കിഷ്ടവില്ല അതുപോലെ ചിലർക്ക് ഇഷ്ടവില്ലായിരിക്കും
എനിക്ക് ബേദം ഇഷ്ട്ടല
ആ എങ്കി പിന്നെ നട്സ് മാത്രം ഇട്ടാ മതി നട്ട്സും ഈത്തപ്പഴവും കൂടെ ഇട്ട് ആ പാല് കുറച്ച് നേര ത്തെ തിളപ്പിച്ച് വെക്കുന്നൊണ്ട് ചൂടാറും സാധനം ചൂട് ആറി കഴികിട്ട് മിക്സിയിലിട്ട് ഇതെല്ലാം കൂടിട്ട് അടിക്കണം ആദ്യം ഈ നട്സു ഈന്തപ്പഴം നട്സ് ഈന്തപ്പഴം കൂടി അടിച്ചി പിന്നെ എന്നട്ട് പാലും കൂടെ ഒഴിച്ച് നന്നാ ആഹ് അടിച്ചു കഴിഞ്ഞാല് നല്ല ടേസ്റ്റ് നല്ല വണംവെക്കും എന്റെ അമ്മായിന്നെ നല്ല റെസിപ്പിയ നല്ല പോലെ വണ്ണം വെഴ് എന്റെ നാത്തൂൻ അഹ് വണ്ണം വെക പിക്കാത്ത എം ആളാ അതുപോലെ പാലും ഇഷ്ടില്ല ഇപ്പ നീ പറഞ്ഞ പോലെ പാലും ഇഷ്ടില്ല അപ്പൊ അതിനിങ്ങനെ കൊടുക്കുന്നകാണം ആ അപ്പൊ അത് ഇത് കുടിച്ച് കഴിയുമ്പോഴത്തേക്കും വണ്ണം വെക്കും അതോണ്ട് ഞങ്ങള പ്ര ഞാനൊക്കെ പ്രശ ച്ചെടക്കുമ്പോഴത്തേക്കും എനിക്ക്തൊണ്ട് വീ ട്ടിന്ന് കാണാൻ വരുമ്പയ് ഈന്ത പഴവും എന ഇതുപോലെ ഞട്ടുപട്ട കാണു കാണ്ണൻ വരുമ്പ അവര് ഞാൻ പറഞ് എനിക്കൊന്നും വേണ്ടാ പാല് കിട്ടന്ന കുടിച്ച് അത് കുടിച്ചോ ഇപ്പഴേ കുടിക്ക പറ്റുള്ളൂ അപ്പൊ ഉമ്മച്ചി പറെ ശരിയാടി ഇപ്പഴേ ഉള്ളു ഇച്ചിരി എല്ലാരും നന്നാ നോക്കുള്ളു വെണോങ്കി മേടിച്ച് തിന്നോ കു
അത് ശരിയാ പ്രസവിച്ചെടുക്കുമ്പോ എല്ലാവരും നോക്കളൂ അത് കഴിയുമ്പോ എല്ലാവരും അവളെന്തെങ്കിലും അവ
ആ എന്തെങ്കിലും അതുകൊണ്ട് അവിടെന്ന് വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ക്കാട്ടെ പറയ് ഇങ്ങനത്തെ സാനം മേടിച്ചോണ്ട് പോണോട്ടോ എന്ന് പറയും അപ്പൊ ഇക്ക എന്ന് ഇവിടെ അടുത്തൊക്കെ അടുത്താ ന്നനെ കെട്ടിച്ചേക്കുന്ന അപ്പൊ ഇക്കാ അപ്പൊ വേന വരുമ്പോഴത്തേക്കു എന്നും പാലും മേടി ച്ചോണ്ട് വരും ഇതുപോലത്തെ ഐറ്റവും അല്ലെങ്കി എനിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞാ ഒടനെ ബൂസ്റ്റ് വയിക്കൊണ്ട വരും അതെങ്കിലും ഇട്ട് കുടിച്ചോളൻ പറ അങ്ങനെയൊക്കെയ ആയിരുന്നു കൊണ്ടത്തന്നൊണ്ടിരന്ന് മുട്ട ഏത്തപ്പഴോ എനിക്ക ഇഷ് ഇറ്റമില്ലായിരുന്നു ഞാൻ അങ്ങെ അധികം കഴിക്കല്ല അപ്പ ഞൻ പറയും മുട്ട ഏത്തപ്പോഴായിട്ട് ഇങ്ങോട്ട് വരല്ലേ എനിക്ക് വേണ്ട എനിക്ക് കാണാൻ മേലാന്ന് പറയും ഉമ്മച്ചിയുടെ നിർബന്ധം കൊണ്ട് ഞാനോ ഒരെണ്ണം ഒക്കെ എടയ്ക്ക് തിന്നും എനിക്ക് ഇഷ്ടമില്ല എങ്കിൽ എനിക്ക് ചായ നിർബന്ധമായിട്ടും പാലായിട്ട് കുടിക്കുന്നത് എനിക്കിഷ്ടല്ല ചായ കുടിക്കും ആ പറ ചായേൽ തേയില് ആ ചായ കു എനിക്ക് രാവിലെ നിർബന്ധമാ ചായ ചായ കിട്ടിയില്ലെങ്കിൽ എനിക്ക് അന്ന് വെപ്രാളവാ ഭയങ്കര പര പ എനിക്ക എന്താ ദേഷ്യൊന്നുമല്ല എനിക്ക എന്താ കാണിക്കുന്നത് എനിക്ക് അറിയത്തില്ല ഞാൻ എന്നിട്ട് പറയും എനിക്ക അപ്പോ ക്കറിയൊന്നും വേണ്ട എനിക്ക് ചായതായോ എനിക്ക് ഒരു ഗ്ലാസ്‌ ചായ തായോ
പഠിക്കാൻ പോകുന്നതണ്ണമാ
ആ ചിലർക്ക് അങ്ങനെയാ ചായ കുടിച്ചില്ലെങ്കി രാവിലെ ഭയങ്കര ഇടങ്ങാറായിരിക്കു
ലെ ഞാന് എന്നെ കെട്ടിച്ചു വിട്ട കഴിഞ് കല്യാണം കഴിഞ്ഞ് അവിടെ പോയപ്പോ അവിടെ ആരും ചായ കുടിക്കുകല്ലോ അവിടെ എല്ലാരും കട്ടൻ ചായേ കുടിക്കയുള്ളൂ സുബഹാന അള്ളാ ഞാനിരുന്ന് വിഷമം എനിക്ക് സങ്കടം വന്ന് ഞാൻ ചോദിച് പിറ്റേന്ന് രാവിലെ നമ്മള ആദ്യത്തെ ദിവസം നമ്മുടെ വീട്ടിലല്ലേ പിറ്റേന്ന് അല്ലെ പോകുന്നെ ഉച്ചയാവുമ്പോ പോ പിറ്റേന്ന് പോയിട്ട് അവിടെ കിടന്നിട്ട് പിറ്റേന്നിന്റെ പിറ്റേന്ന് കല്യാണം കഴിഞ്ഞ് വ്യാഴാഴ്ചായിരുന്നല്ലോ വെള്ളിയാഴ്ച ഇവിടെ അ പോയി ശനിയാഴ്ച രാവിലെ എണീറ്റപ്പം പാലൊന്നുല്ല കടും ചായ ഞാൻ ചോദിച്ചു ഇതു എന്താ ഇങ്ങനെ എനിക്ക് ചായ കുടിച്ചെ ശീലമുള്ളു എനിക്ക് ചായ വേ അത് ഇവിടെ ആരും ഇവിടെ ആരും ചായ കുടിക്കാലാ അതുകൊണ്ട് പാലൊന്നും ഇല്ലാന്ന് പറഞ്ഞു പിന്നെ എന്നിട്ട് ഞാൻ കട്ടന പിന്നെ അന്ന് രാത്രി ഞാൻക്കനോട് ഇക്ക എനിക്ക് ഇത് പറ്റുകല്ലാട്ടോ എനിക്ക് പാല് വേണം എന്നിട്ട് പിന്നെ എനിക്ക് മാത്രമായിട്ട് ഒരു ഒരു പാക്കറ്റ് പാല് മേടിച്ചുകൊണ്ട് വരും എന്നിട്ട് പാലിന് ചായ വെച്ച് രാവിലെ ഒരു ഗ്ലാസ് ചായ വൈകുന്നേരം ഒരു ഗ്ലാസ് ചായ രണ്ടു ദിവസത്തേക്ക് ഒരു പയ്ക്കറ്റ് പാല് ഉ ഈ മിൽമാപ്പാലൊക്കെ ആവുമ്പത്തേക്കു ചള്ളവല്ലോ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നാടമ്പാല് കി നാടമ്പാല് വാ ഇതുപോലെ ചായ വെക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും അവിടെ എല്ലാർക്കും ചായ വേണം ഇപ്പം എന്നെക്കാളും അർജന്റ് അവർ അവർ ക അവര് പറയും അല്ലാഹ് ആ ചായ ഇല്ലെങ്കില് ഭയങ്കരം പാടാട്ടോ ചായ വെക്ക് ചായ വെ ക്ക് ചായവെക്ക് ഞാൻ പറഞ്ഞ് ഒരഞ്ച് മിനി ആഹ് കുടിച്ച് ശീലായോണ്ടേ ഞാൻ ട്ട് പറയും ചെയ്ത് ഞാൻ വന്നപ്പ ആർക്കും ചായ വേണ്ടായിരുന്ന് എന്തായിരിന്ന്. കട്ടൻ ചായേ കുടിക്കുള്ളൂ ഇവിടെ ഞങ്ങളൊന്നും പാൽചായ കുടി ഇപ്പോ എന്നെക്കാളിലും വേ ണ്ടത് നിങ്ങക്കാണല്ലോന്ന് ഞാനിപ്പോ കളിയാക്കും. ഇപ്പോ അതൊരു അടിക്റ്റാ രിക്കുവാ ചായക്ക് വീട്ടിലാണെങ്കിൽ ആ മ്മച്ചീടെ പറയും വൈകുന്നേരം ആവുമ്പോ അമ്മച്ചി ഒരു ഗ്ലാസ്‌ ചായ വെച്ചു താ പറയും അവിടെയാണെങ്കിൽ ഞാന് അയിക്കാ വരട്ടെ എന്നിട്ട് ആഹ് സ്വയം ഉണ്ടാക്കിട്ട് എല്ലാർക്കും കൊണ്ടേ കൈകളിൽ കൂടെ കൊടുത്തിട്ട് വേണ്ടെ നമ്മൾപോയിരുന്ന് കഴി കുടിക്കൻ അപ്പൊ ഞാൻ ഓർത്ത് ആ എങ്കി പിന്നെ ഇക്ക വന്നിട്ട് ചായ കുടിക്കാന്ന് പറ അതൊണ്ട് സന്ധ്യ കയിമ്പഴത്തേ ഞങ്ങൾക്ക് അവിടെ ചായ അവര് കട്ഞ്ചാഇടണോങ്കി വെച്ച് കൊടുക്കും പക്ഷെ പാലൊ പാല്ട്ട് ചായ വക്കുന്നത് ഞാൻ സന്ധ്യ കഴിഞ്ഞിട്ട് കാച്ചി എല്ലാർക്കും കൊടുകൂള്ളു എല്ലാർക്കും അവനവന്റെ വീതം കൊ അവനവന്റെ കൈ കൊണ്ടോയി കൊടുത്തിട്ട് ഞാൻ സ്വസ്ഥമായിട്ട് ഇരുന്ന് കുടിക്കും അത് കണ്ട് കഴിഞ്ഞിട്ട് രാവിലെ എനിക്കും കൂടി പക്ഷേ ഈ പിള്ളേരെ സ്കൂളി വിടണ്ടോണ്ട് സ്വസ്ഥതമായിട്ട് ഒന്ന് അങ്ങോട്ട് ആസ്വദിച്ച് കുടിക്കാൻ ചിലപ്പോ നേരം കിട്ടെലായിരിക്കും ചിലപ്പോ സമയം കി ചിലപ്പോ ഞാന് രാവിലെ എണീറ്റെ ഉടനെ പ്പോം കറിയൊക്കെ ആക്കുവാണെങ്കി സ്വസ്ത്തയിട്ടിരുന്ന് ചായ കുടി ഒരു ഏഴര ആമ്പോഴത്തേക്കും പാൽ ചായ കുടിക്കും. അല്ലങ്കി ഇച്ചിരിങ്ങാനും താമസിച്ച് പോയിട്ടുണ്ടെങ്കി അള്ളാ അന്ന് ത്തെ ദിവസം എന്റെ പോയി മക്കളെ വിടണ്ടേ ചോറും കറി അപ്പം കറിയൊക്കെ ആക്കണ്ടേ അതുകൊണ്ട് തല വേദനയൊന്നുല്ല പക്ഷെ ഇതുവരെ എനിക്ക് ആഹ് വൈകുന്നേരം ഈ യാത്രയൊക്കെ പോകുബം ത്തിൻ ഞാൻ പറയ എനിക്ക് ഫുഡായിട്ട് ഒന്നും വേണ്ട എനിക്ക് വെളി ത്തെ ഫുഡ് അങ്ങനെ പിടിക്കേല ഷ്ടല്ല അപ്പൊ ഞാൻ പറയും എനിക്ക് ഒരു ഗ്ലാസ്‌ ചായ നല്ല ചായ അതും ഇങ്ങനെ എല്ലായിടത്ത്ന്നൊന്നും ഞാൻ ചായ കുടിക്യേല ഞാൻ പറിം എനിക്കൊരു ഗ്ലാസ് ചായ മതി എനിക്ക് ഒരു സേയ്സ് തല വേദന വരും ആഹ് തൃപ് പ്തില്ലാതെന്നും കുടി ക്കൊന്നുല്ല അപ്പം ഞാൻ പറയും എനിക്ക് ഇവിട്ന്നൊന്നും ചായ വേണ്ട ഞാന് ഞാൻ പറയുന്നിട ത്തൂന്ന് മതീന്ന് പറഞ്ഞ് ചായ അവിടെന്ന് മേടിപ്പിച്ചു അങ്ങനെയൊക്കെ നല്ല ചായാടി ഇത് കുടി ച്ചോ ന്നക്കെ പറഞ്ഞെ അങ്ങനെ അവര് ആണുങ്ങളാവുമ്പോഴത്തേക്ക് അവർ കുടു കുടിക്കുമ്പോ അറീലല്ലോ അങ്ങനെ വരും വല്ലോ കടയും പറഞ്ഞ് അങ്ങനെ മേടി ചൂട് കുടിക്കുന്നല്ലാ വീട്ടില് ഏറ്റം ഇഷ്ടം പുറത്ത് പോയാൽ അങ്ങനെ ചായ വലിയ ഉംഹ ആഹ് വല്ല്യ ഇഷ്ടമില്ല താല്പര്യല്ല കാരണം അവിടത്തെ ടേസ്റ്റ് ആയതുകൊണ്ട് വീട്ടിൽ റ്റ ആണെങ്കി
ആഹ് ശനിയായ്ച്ചായ്തോ അ് സ്‌കൂൾ പിള്ളേർ ക്കൊന്നും സ്കൂളിലാന്നോ
ആ ശനിയാഴ്ച്ച ആയോണ്ട് സ്കൂളൊന്നുല്ല എന്നാ ഓക്കെ ട്ടോ ഞാൻ വിളിക്കാവേ